ആ ആ ക്ലിയർ ആണ് ക്ലിയർ ആണ് സൗണ്ട് ഒക്കെ ക്ലിയർ ആാണ്
ഉം ന പിന്നെ ഫുഡ് ഉം നിങ്ങള് മീനൊക്കെ ഇങ്ങനെ കറി വക്കല്ല്
ആ ഞങ്ങള് തേങ്ങ അരച്ചിട്ടാ വെക്കുന്നേ ഞങ്ങളെ നാട്ടില് ആ മുളക്പൊടി മല്ലിപ്പൊടി മ അഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ ആ ഉം എന്താ പറയാ നമ്മള് ചീനിച്ചട്ടിയിലേ ഒ ചൂടാക്കും കട ചൂടാക്കിട്ട് ആ മുളക്പൊടി മല്ലിപ്പൊടി മാത്രം ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കും
പീടിയേന്ന് പൊടിച്ചു കൊണ്ടുവന്ന മുളക് പൊടിയല്ലേ
ആ അത് തന്നെ അത് തന്നെ അതിനി ഇങ്ങനെ ക ചൂടാക്കും ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് അത് അതില് മഞ്ഞ പൊടിയിടും പിന്നെ തേങ്ങ ഇടും ചെറിയുള്ളിടും പിന്നെ അതുപോലെ തന്നെ ഉലുവ വറുത്ത് പൊടിച്ച് വെച്ചിട്ട ണ്ടാവും അത് കുറച്ചിടും ഇതിനെ നന്നായിട്ട് അ ത് പേസ്റ്റ് ആക്കിയിട്ട് അ അ മീനില് മീ ഒഴിക്കും മീൻ മം വൃത്തിയാക്കി വെച്ച മീനിലേക്ക് ഒഴിച്ചിട്ട് നമ്മെ വാളം പുളില്ലേ സാമ്പാറൽഴിക്കുന്ന പുളി അ അത് അത് കുറച്ച് പിരിഞ്ഞൊഴിച്ചിട്ട് അ നന്നായിട്ട് മിക്സ് ചെയ്ത് പച്ചമുളകൊക്കെ എരിഞ്ഞിട്ട് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട്
ഉ
ആ നന്നായിട്ട് വേവിച്ചെടുക്കും ഞങ്ങള് തേങ്ങ അരച്ച മീൻകറിയാണ് ഞങ്ങളെ നാട്ടില് മെയിൻ
അത് ശരി മുളക് കയറി അങ്ങനെ ഉപയോഗിക്കില്ല
ഇല്ല പക്ഷെ ഞാൻ ഇപ്പൊ ഉപയോഗിക്കുന്നത് അങ്ങനെയാണ് മുളക് കയറിയാണ് തേങ്ങ വരയ്ക്കുന്ന കുറച്ചു എനിക്ക് പിന്നെ എല്ലാർക്കും അതാ ഇഷ്ടം പിന്നെ തേങ്ങ ബുദ്ധിമുട്ടാണ് പിന്നെ എനിക്ക് കൊളസ്ട്രോൾ ഉണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ആവുമ്പോ ഞാന് കൊടമ്പൊളി ഇട്ടിട്ട് നമ്മുടെ മീൻ ഇതില്ല മുളകറി ഇല്ലേ മുളകറി ഉണ്ടാക്കും ഇപ്പൊ അങ്ങനെ ഉണ്ടാക്കുന്ന പക്ഷെ ചെല മീനൊക്കെ നമുക്ക് തേങ്ങ അരച്ചേ പറ്റുള്ളൂ
ആ ചെല മീന ചില മീനന് മുളകയറി വെച്ചാ ടേസ്റ്റ് ഉണ്ടാവാത്ത
ആ അതെ അപ്പ അത് അവിടെ അവിടെ മുളക്കയറിയാണോ ഓക്ക
ഇവിടെ കൂടുതല മുളക്കറിയാം മീൻ കൂടുതലും മുളക് ചെില ടൈമിലൊക്കെ ചെല മീനൊക്കെ ഏ തേങ്ങടച്ച് വെക്കും അല്ലാത്തത് കൂടുതലും
ഉം ഈ കൊഴുവന്നൊത്തൂലി അതൊക്കെ തേങ്ങരക്കാണ്ട പറ്റില്ലല്ലോ
അതൊക്കെ തേങ്ങ അടച്ചാ നല്ല ടേസ്റ്റ് ആണല്ലോ
ആഹ അത് അങ്ങനെയാണ് ടേസ്റ്റ് അല്ലെന്റെ അത് അത് മുളക് ഒരു വെക്കാൻ കൊള്ളില്ല
ആഹ പിന്നെ
ചില മീന് പച്ചക്കരക്കും എന്ന് പറയും ഞങ്ങൾവിടെയും മുളക് പൊടിയും മല്ലിപ്പൊടിയും വറുക്കാണ്ട്
ആഹ
പച്ചക്ക അരക്കും ഈ നൊത്തൂലൊക്കെ ഞങ്ങൾ അങ്ങനെയാ വെക്കുന്നെ
ആഹ ശരി
ആഹ എന്ന വെച്ചാല് മുളക് പൊടി ആ മല്ലിപ്പൊടിയും ചേർക്കല്ല തീന്നത്തൊലിക്ക്
ആ നെത്തലേക്ക്ന്ന് ഞങ്ങള് മ മല്ലിപ്പൊടി ചേർക്കും
ചേർക്കില്ല ചേർക്കില്ല
ആഹ മഞ്ഞളും മുളകും ഇട്ടിട്ട് ഞങ്ങൾ പിന്നെ അങ്ങനെയല്ല വഴറ്റൂല ഞ ആദ്യം തന്നെ ഫുള് പിന്നെ മുളക് പൊടിയൊക്കെ അങ്ങനെ തന്നെ ഇടുക ചെയ്യാ
ഓഹോ
നമ്മളിവിടെ കറിയില് മുളകും ഈ ഏ ആ നേരെ ഇതിലേക്ക് ചേർക്കും കറിയിലേക്ക് തക്കാളിയൊക്കെ ഇട്ടിട്ട് ആ അതിലേക്ക് തക്കാളി പുളി ആ അതിലേക്ക് ഇതും ചേർ പുളി എല്ലാം ചേർക്കും അതിലേക്ക മുള മല്ലി മഞ്ഞളൊക്കെ ഏതാ ചേർക്കുന്നതൊക്കെ ചേർത്തിട്ട്
ആഹ
വേ അത് നല്ലോണം വെന്തിട്ട് ഈ മീന അൽ ഇടുക ചെയ്യാം ഈ മസാല നല്ലണം വേവിച്ചിട്ട്
ശരിക്കും ഭയങ്കര വ്യത്യാസമാണല്ലേ
ആ അതും ഇതായിട്ട് ഒരു യോജിപ്പ ഇല്ല ഇങ്ങളെ നാട്ടത്തെക്കാര ഞങ്ങളെ നാട്ടത്തെ
ഓര് ഭയങ്കര വ്യത്യാസമായിടെ അപ്പൊ അപ്പൊ സാമ്പാർ എങ്ങനുണ്ടാക്കാ
സാമ്പാർ ഞങ്ങള് പരിപ്പ് വേവി ക്കും അതിലേക്ക് കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ട് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക്പൊടിയൊക്കെയിടും എന്നിട്ട് അതിനുശേഷം തേ ങ്ങ വറക്കും അതില് ജീരകം, പെരുംജീരകം, ചെറിയ ജീരകം, ഒക്കെ ഉലുവാ ഒക്കെ ചേർക്കും വെളുത്തുള്ളി ചെറിയുള്ളിയൊക്കെ ചേർത്തിട്ട് വറുത്തിട്ട് കായംപൊടി ഒക്കെ ചേർത്ത് വറുത്തിട്ട് അതില് ഉം സാമ്പാർ പൊടി നമ്മള് പിന്നെ കറിയിലിടും
അതെ അതും അതും ഞങ്ങളുടെ ഭയ യങ്കര വ്യത്യാസവാ ഞങ്ങള് തേങ്ങ ചേർക്കില്ല
ഏ സാമ്പാറിൽ തേങ്ങയൊന്നും ചേർക്കൂല
ഇല്ല തേങ്ങ വറുത്തരച്ച് ആ തേങ്ങ വറുത്തരച്ച് ഉണ്ടാക്കുന്നത് തീയല്
ആഹ് അത് ശെരി ഇവിടെ സാമ്പാറ് ഫുള്ള് വറുത്തരച്ചിട്ടാ കറിവെയ്ക്കുക
ആഹ് ഞങ്ങളെ നാട്ടില് സാമ്പാർ വറുത്തരച്ച് ഉണ്ടാക്കണത് തീയല് സാമ്പാർ ഉണ്ടാക്കുന്നത് നിങ്ങള് പറയുന്ന പോലെ പരിപ്പ് വേവിക്കുന്നു പരിപ്പിൽ ചെറിയുള്ളിയും ഇതൊക്കെ ഇട്ട് വേവിക്കുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ കഷ്ണങ്ങളൊക്കെ ഇടുന്നു പിന്നെ അതിലേക്ക് കായപ്പൊടി മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ച് ഉപ്പൊക്കെ ഇട്ട് വേവിച്ചെടുത്തിട്ട് മോള മഞ്ഞ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ വറുത്തെടുക്കും
ആ അതിങ്ങക്ക് മസ്റ്റാല്ലേ വറക്കല് മുളക് ഞങ്ങള് പിന്നെ പൊടിപ്പിച്ച് കൊണ്ടുവന്ന മുളകുംപൊടി പിന്നെ വറക്കണ പരുപാടി
ആഹ് വറുത്തെടുക്കും വറുത്ത് അതിന്റെ ഒരു പച്ച മണമി അല്ലേ അപ്പൊ അത് മാറാൻ വേണ്ടിട്ടാണ് ഒന്ന് ഇതാക്ക് പിന്നെ ഇച്ചിരി ഉലുവ വറുത്ത് പൊടിച്ചത് കൂടി ചേർത്തിട്ട് വാളം പുളിയൊഴിച്ച് ഇതിനെയെല്ലാം കൂടി നന്നാ ന്നായിട്ട് കടുക് വറത്തൊഴിച്ച് തിളപ്പിച്ചെടുക്കും തേങ്ങ ചേർക്കണ പരിപാടിയേ ഇല്ല
അത് ശെരി എന്നിട്ട് കടുക് കടുക് ചുവന്നമുള ചുവന്ന മുളകൊക്കെ താളിച്ച് അയിലേക്ക് അങ്ങോട്ട് വാരൂല്ലേ
അതെ അതെ കരിവേപ്പില ഒക്കെ ഇട്ട് വേണങ്കി ഇഷ്ടമുള്ളവര് ഞങ്ങളിവടെയൊക്കെ മല്ലിയില കൂടുതൽ ചേർക്കും
ആഹ് മല്ലിയില ഞങ്ങളെ ഇവിടെയും അങ്ങനെ തന്നാ സാമ്പാറിലൊക്കെ മല്ലിയില മസ്റ്റാ
ആഹ് നന്നായിട്ട് ചേർക്കും അപ്പൊ അത് നല്ല നല്ല ടേസ്റ്റ് ആണ് നമുക്ക് ഈ വറുത്തരച്ച സാമ്പാറന്ന് കേൾക്കുമ്പോഴേ ഏ അത് തീയലല്ലേ
ആഹ് അത് ശെരി ഏഹ് അപ്പൊ ഇങ്ങള് കല്യാണത്തി കല്യാണ ത്തിനൊക്കെ അവിടെ ഇങ്ങനെ തന്നെയാ സാമ്പാറ് വെക്കുക
ആഹ് ഇങ്ങനെ തന്നെയാ സമ്പാറ് വെക്കുക
ആഹ്
ആഹ് സാമ്പാറിന് തേങ്ങ വറത്തരക്കണ പരിപാടി ഇല്ല ആ ഞങ്ങളെ ആ നാട്ടില് മൊത്തം ഒരിടത്തും ഇല്ല എനിക്കിത് ഇത് നോർത്ത് കേരളയിലേക്ക് വരുമ്പോ ആ വറുത്തരച്ച സാമ്പാറും അതുപോലെ അവിയലിനൊക്കെ തൈര് ചേർക്കുവോ ഞങ്ങൾ അവിടെ ചേർക്കില്ല
ആഹ് ഞങ്ങള് ചേർക്കും ഞങ്ങൾക്ക് അവിയൽന്ന് പറഞ്ഞാ തൈരാണ് തൈരാണ് പിന്നെ അതിലേക്ക് തേങ്ങയിടും ഒക്കെ തേങ്ങ തന്നെ ഫുള്ള് തേങ്ങാ പരിപാടിയാ സ സദ്യയില് ഫുള്ള്
ആ അവിയലിന് തേങ്ങ ഇടും തേങ്ങ നിറച്ച് വേണം
ആഹ് തൈര് ചേർക്കൂല ചമ്മന്തി പോലെ പൊടിച്ചതിലേ ക്കിടാ ചെയ്യാ
അല്ലല്ല ആ നമ്മൾെന്താ ചെയ്യണന്ന് അറിയാവോ ഒരു ഒരു പകുതി പരുവം ആഎന്താ കഷ്ണങ്ങളൊക്കെ വെന്ത് കഴിയുമ്പോഴത്തേക്കും ഇച്ചരി മഞ്ഞപ്പൊടി ജീരകം തേങ്ങ ചെറിയ ഉള്ളി കൂടെ ചതച്ചെടുക്കും
ആ
എടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് അതുകൂടി ബാക്കി അട വെച്ചു അധികം വെള്ളം ചേർക്കില്ല ഇതൊന്ന പകുതി കുഴഞ്ഞു വരണം നമ്മുക്കങ്ങനെ അധികം വെള്ളം ചേർക്കില്ല അതരുഴ വരുവമായിരിക്കണം എന്നിട്ട് ഇത് എല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കറിവേപ്പില ഇട്ടിട്ടേ ഇതൊന്ന് വെന്ത് വരുമ്പോൾ പച്ച വെളിച്ചെണ്ണ ഇങ്ങനെ മുകളിൽ ഒഴിക്കും നമ്മള് പിന്നെ വേണമെങ്കില് ചെറിയൊരു പുളിക്ക് കുറച്ച് ശകലം ഒരു വാളംപളി ഒരു പൊടിക്ക് പാളം പുളിയുടെ ഒരു നീരിങ്ങനെ ഒഴിക്കുവ അതിലൊരു ചെറിയ പുളി കിട്ടാൻ എന്നിട്ട് ലാസ്റ്റ് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് അതിനെ നന്നായി ഇതാക്കി അടച്ചട്ട് വെച്ചേക്കും കുറച്ചു നേരം ഭയങ്കര ടേസ്റ്റ് ആട്ടോ ലാസ്റ്റ് പച്ചവെളി
ആ പച്ചവെളിച്ചെണ്ണ ഞങ്ങൾ ഒഴിക്കും അത് ഞമ്മക്ക് ഇണ്ട്. ആ അത് ഞാനിപ്പോ എന്താ ചിന്തി ചെറിയൊന്പിന്നെ മക്കൾക്കൊക്കെ ഇസ്കൂളിൽ പോവുമ്പോ പിന്നെ തൈര് ഇല്ലാഞ്ഞ വെച്ചാല് വാതൊക്കെ ണ്ടല്ലോ നേരെ പിന്നെ പുളിയൊഴിച്ചുവ വക്കാലോന്ന് ഇങ്ങനെ വെച്ചാലോന്നു ആലോചിക്ക. നിങ്ങള് പറഞ്ഞപ്പ ആഹ്. ഇനി ഒന്ന് നോക്കി വക്കാ.. ആഹ് ഇനി
അല്ല അത് പഠിക്കണല്ലോ നമ്മള് പല സ്ഥലങ്ങളിലെ പല് ടേസ്റ്റുകളും നമ്മൾ ശ്രമിച്ച് നോക്കുന്നത് നല്ലതല്ലേ
അതങ്ങനെ തന്ന അതൊന്നു നോക്കണം ഞാൻ ഇങ്ങനെ ചിന്തിക്കാ നിങ്ങള് പറഞ്ഞപ്പോ ചെല ടൈം മിലോ തൈര് ഇല്ല്യായിട്ട് ഞാൻ വക്കാതെ
എന്റെ ഭർത്താവിന്റെ വീട്ടില് അവര് തൈര് ഇല്ലാണ്ട് വെക്കില്ല അവരു സ്ഥലത്ത് അങ്ങനെയാ അവര് നിറച്ച് തൈര് ഒഴിച്ചിട്ട് ഉണ്ടാ അപ്പൊ ഞാനതാ ചോദിച്ചേ തൈര് അവിയലിനു തൈര് ഒഴിക്കുവോന്നു ചോദിച്ചേ കാരണം ഞങ്ങളത്ഇവിടെ ഒഴിക്കില്ല ഞങ്ങവിടെ ഭയങ്കര വ്യത്യാസാ
അവിയല് മോരുകറി ഒക്കെ ഞങ്ങക്ക് പിന്നെ ഒരു മോരു കറി വയ്ക്കല് വെക്കല് ആ മോര് കാച്ചിയെ
ആഹ്‌ ആ അതിന് അതുണ്ട് പക്ഷെ അവിയലിനു ഇല്ലാട്ടോ അപ്പൊ തീയിൽ വെക്കില്ല ഈ തീയി ൽ വെക്കുന്ന പരിപാടി ഇല്ല തേങ്ങ വർത്തെരിച്ചിട്ട്
ഏ അത് നമ്മള് വെക്കലില്ല
ആ നമ്മളവിടെ ഭയങ്കര വ്യത്യാസ ഭയങ്കര വ്യത്യാസ അല്ലേ ഞങ്ങടെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ആ എല്ലാർക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ തീയൽന്നു പറഞ്ഞ സാധനം അത് ഈ തേങ്ങ വറത്തരച്ചിട്ടുളള പരിപാടി
അത് ശെരി ഇത് നല്ല രസുണ്ട് നിങ്ങളെ ഇ ഭക്ഷണ രീതി കേൾക്കാന് കേക്കാൻ നല്ല രസ
അല്ല തീ തീയല് നല്ല ടേസ്റ്റ്ണ്
ആ അതെ ഞാൻ ആ അതുങ്ങള് ഇതേപോലെയ ച്ച കഷണം ഇട്ട് വറത്തരച്ച അല്ലേെഴിക്കലഴക്കൂല്ലേ
ആ അതെ മലക്കറി എല്ലാം അവിയൽന് അരിയുന്ന പോലെ നമ്മൾ അരിഞ്ഞെടുത്തിട്ട് ആ ആ തേങ്ങ തേങ്ങയിലി പറഞ്ഞ പോലെ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയൊക്കെ നന്നായിട്ട് വറുത്ത് അതിനരച്ച അതില് ചേർക്കുക വെള്ളം തൊടാണ്ടായിരിക്കണം
ആ ചമ്മന്തി പോലെപ്പൊടിച്ചെടുക്കണം
ആ അത് നമ്മള ഇങ്ങനെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴേ തേങ്ങയല്ലേ എണ്ണ ഉണ്ടാവുമല്ലോ നമ്മളത് മിക്സിയിൽ വെച്ച് പതുക്കെ പതുക്കെ അരച്ചെടുക്കും അല്ലെങ്കിൽ കല്ല് വെച്ചരക്കുമ്പോ അതിങ്ങനെ നല്ല കുഴഞ്ഞ് പരുവത്തില് വരും.
ആ ശരി.
ആ എന്നട്ട് അതിന്റെ പിന്നെ താളിച്ചെടുക്കും.
ഏ കല്ലില് ഉപയോഗ അമ്മിക്കല്ല് ഉപയോഗിക്കുവോ? ആ മിക്സി തന്നെയല്ലേ?
ആ എനിക്ക് കയ്യൊക്കെ വയ്യ. ഹഹഹ അരക്കാനൊന്നും പറ്റില്ല
ആഹ
ആഹ അപ്പൊ തീയൽ ഒരു ദിവസം ഉണ്ടാക്കൂ. ചിലത് നമ്മുടെ ആ കഴിച്ചു നോക്കൂ കഴിച്ചു നോക്കു. സാമ്പാറിന് ഉണ്ടാക്കണ പോലെ പക്ഷെ ജീരകം ഒന്നും അരക്കില്ല. ചെയ്യില്ല നമ്മള് അല്ല അതല്ല തീയലിൽ ജീരകം ചേർക്കില്ല. തീയലിനരക്കുന്നെല്. ആഹ് ഒരു ജീരകവും ചേർക്കില്ല. ആഹ് ജീരകം ചേർ കറികളുണ്ട് വത്അരക്കുന്നത് നമ്മളെ കട പച്ചക്ക ഇല്ലേ കടച്ചക്ക ഒക്കെ ചെയ്യുമ്പോ ആ അതിന് പെരും ജീരകം ചേർക്കും.
എന്നല് ഞമ്മളെ തൈമായിണ്ട്. ഏകദേശം ആയി വരണേ കട്ടാക്ക. അ
ആയി ആ